ഓ ഹലോ ഹലോ കേൾക്കാവോ
അലോ
ആ കേക്കാവോ
കേൾക്കാല്ലേ
ആകേക്കാ ഇപ്പൊ കേക്കാം കേക്കാ ഇപ്പൊ കേക്കാ
ആ ആ എന്താ റൈഞ്ചിന്റെ പ്രശ്നണ്ട് തോന്നുനുല്ലേ
ഇവിടെ കുഴപ്പല്ല വൈഫൈയുടെ കണക്ഷനാ നീ എന്തുവാന്ന അറിയാവയ്യ മഴയൊക്ക ആയോണ്ടേ
ആ മഴണ്ടപ്പോ
മഴ ഇപ്പ ഇച്ചിരി മാറി നിക്കുന്നു വെയിലിന്റെ ഒരു ചെറിയൊരിതുപോലെ കാണുന്നു
ആ ഇവടെ വൽ തേ ചെറിയൊരു വെയില്ണ്ട് ഇന്നുമഴ പെയ്തിട്ടില്ല്യ വിടെ
ആണോ ഇവിടെ നല്ല മഴയാരുന്നു
ആആ ഓരോ ഭാഗത്ത്ക്ക് ഓരോ തരാണതാ
അതെതെ ഇവിടെ നല്ല മഴയായിരുന്നു കുറച്ച് തുണിയായിട്ട് ഞാൻ എടുത്തിടും അപ്പൊ മഴ വരും പിന്നെ വെയില് വരും
ആ
രാവിലെ ഇട്ട് ഭയങ്കര മഴയായിരുന്നു അതെ ഒരു പന്ത്ര രണ്ട് ഒരു മണി വരെ ഇത് തന്നായിരുന്നു എ രാവിലെ നല്ല മഴയായിരുന്നു വെളുപ്പിനെയൊക്കെ തുടങ്ങിയ മഴ ഒരു എട്ടൊമ്പത് മണിവരേ നിന്ന് പെയ്തു
ആഹ് ശരി
ഉം അത് കഴിഞ്ഞയ്ൻ ഈ മഴ വരുന്നു വെയില് വരുന്നു അ അങ്ങനെയുള്ള രീതിക്ക് ഇന്ന് ഇപ്പം ചെറിയ
വീട്ടില്ള്ളർക്കൊന്നും കൊഴപ്പില്ല
ആഹ
പുറത്തു പോണവർക്കൊക്കെ ബുദ്ധിമുട്ട്
അതെ അതെ മഴ ആയതോണ്ടേ ഇങ്ങോട്ട് ഒന്നിനും പോകാൻ ആർക്കും പറ്റ പറ്റാത്ത അവസ്ഥ ഉം
ഞങ്ങളൊക്കെ പെരുന്നാളാവോണ്ട് സിനിമക്ക് പോവാന്ന് വെച്ച് വേറെ എവിടെ ഇപ്പം മഴ കാരണം എവിടേക്കും പോവാൻ പാകില്ല
ആഹ ആഹ എപ്പോഴാ ഫിലിമിന് പോന്നെ
ആഹ
എപ്പഴാ പോന്നെ
അഞ്ച് അഞ്ചരയക്ക്
അഞ്ചരയക്ക് ആഹ
ഉം ദൃശ്യം ത്രീ
ആഹ ആഹ ഞങ്ങള് പോയില്ല
ഞാൻ കണ്ടിക്കണ് ഞാൻ ഒരു പ്രാവശ്യം ഉം കണ്ടതാ കുട്ടികളൊന്നും എട്ടതിയും അനിയത്തി ഒന്നും കണ്ടിട്ടില്ല പോരാ അതിന് ഞാന് ഞാനുപ്പിം കൂടെ അതിരടി ഫിലിമിനു
ആ ആ ഉം ആ ആ
വേറെ എവിടക്കും പോയിട്ട് കാര്യല്ലേ നമുക്ക് ശറിക്ക് കൊറച്ചു നേരം നിക്ക- ക്കാനും പറ്റൂല
മ് മ്
വെറുതെ പോവാന്ന് മഴ പെയ്താ നമുക്ക് വേഗം പോരണ്ടിരും ഇതാവുമ്പോ നമുക്ക് സേഫ് ആയിട്ട് ഇരുന്ന് കാണാലോ
അതെ അതെ
മ്
മ് അതെ അതെ പെരുന്നാളിന്റെ എന്തായി
ഏ
പെരുന്നാളിന്റെ എന്തുണ്ട് വിശേഷം പെരുന്നാള്
പെരുന്നാൾ ഇങ്ങനെ ഇങ്ങനൊക്കെ തന്നെ പോണു
മ് എന്തുവാരുന്നു സ്പെഷ്യൽ പെരുന്നാൾ പെരുന്നാൾ സ്പെഷ്യൽ എന്തുവാരുന്നു
സ്പെഷ്യല് ഇന്നലെ ബിരിയാണി വെച്ചു ഇന്ന് സാദാ ചോറും കുമ്പളങ്ങ കറിയും ബീഫ് വരട്ടിയതൊക്കെ
ആ ആ
ഉം
അങ്ങനെ ഉം
ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞില്ലേ
ആ കഴിഞ്ഞു ഫുഡ് ഇപ്പൊ കൊറച്ചു നേരം ആയുള്ളു ഇവിടെ ചൂര ക ഉണ്ടായിരുന്നു അത് കറി വെച്ചു കറി വെച്ചു പിന്നെ പുളിശേരിയും ബീറ്റ്റൂട്ട്തോരനുമൊക്കെ ആക്കി
അയ് ശരി
ഉം കഴിച്ചതേ ഉള്ളൂ ഇവിടെ പനിയൊക്കെ ആയിരുന്നു എല്ലാർക്കുവേ അതുകൊണ്ട്‌ രണ്ട് ദിവസം ആയി ചോറൊക്കെ മര്യാദക്ക് വെച്ചിട്ട്
ആ പനി വന്നാ പിന്നെ ഒന്നും തിന്നാനും വയ്യ കൂല
അതെ അതെ
മ്
ണ്ടെ
ആ
ഇന്നാണ് പിന്നെ ചോറാക്കിയത്
അത് ശരി
ഉം
പിന്നെ എന്തൊക്കെ വിശേഷങ്ങള് കുട്ടികളൊക്കെ ഇവിടെ
ഉണ്ട് മോനുണ്ട് ഇതാ ഇവിടെ മോ മോ വന്ന് വന്ന് ട്യൂഷൻ കഴിഞ്ഞ് ആള് വന്നു ഇപ്പ കളറടി ഉറങ്ങാൻ വിളിച്ചിട്ട് ഉറങ്ങുന്നില്ല
ആ
അവർ രണ്ടു പേരും വിളിച്ചു മാളതിരുന്നു വിളിച്ചപ്പം അവരു കൂടെ ചെല്ല ഇല്ല ഇവിടെ ഫവിടെ ഇവിടെ കളറടിക്കുന്നു
ഉം ഉം
പടം വരുന്ന ഭയങ്കര ഇഷ്ടമാണ്
ആ നല്ലതാ ഇപ്പൊ ഈ ഫോണിലൊക്കെ നോക്കി കുട്ടികൾ ഫോണുമ്മേൽ കളിച്ചിരിക്കുന്നേക്കാളൊക്കെ നല്ലതാ അങ്ങനെന്തെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്തിരിക്കണത്.
ആ അതേ അങ്ങനെ ഇരുന്നോള്ളൂ അത് ഇഷ്ടവാ. കോമ്പറ്റീഷന് ഒക്കെ പങ്കെടുപ്പിച്ച പ്രൈസ് ഒക്കെ ഉണ്ടായിരുന്ന- ഉ അതങ്ങനെ ഉം വരക്കുന്നതിനേക്കാളും കൂടുതലും- ഈ കളറങ്ങിയാ ചെറിയ ആളല്ലേ വര- അത്ര പെർഫെക്ഷൻ ആവുന്നില്ല കളറിംഗ്- കോമ്പറ്റീഷന് ഒക്കെ പ്രൈസ് ഉണ്ടായിരുന്നു.
ഉം ഉം
കളറൊക്കെ കളറിങ്ങിന്റെ ബുക്കും കളറുമൊക്കെ തന്നെ വീടിനകത്ത് മൊത്തം അത് കാണുമ്പോ എപ്പോഴും വേണം ഉം തീരുന്നോണ്ട് കളർടിച്ചോണ്ടിരിക്ക- ചള
ഉം ഉം പിന്നെ എന്തൊക്കെ വിശേഷങ്ങള് ഏഹ് എങ്ങനെ? കുട്ടികളോ ഇതാ എല്ലാരും കൂടെ ഒരു- റൂമില് ഇരുന്നിട്ട്- ഫോണില് ഗെയിമ് കളീം- ഒരു കൂട്ടര് ഗെയിമ് കളിക്ക്‌ണ് ഒരു കൂട്ടര് - അവര് എന്തൊക്കെയോ കളി സാധനങ്ങളൊക്കെ എടുത്ത് കളിക്കണ്- ഒരു കൂട്ടരതാ കെടന്ന് ഉറങ്ങണ് ഹിഹി
ആഹ് ഈ പെരുന്നാളായിട്ട് എല്ലാരും വരുവോ ഒരുമിച്ച് കൂടുവോ?
ആഹ് എല്ലാരും കൂടെ ഒരുമിച്ച് വന്ന് നിക്കും
ആ ആഹ്
ആഹ് പെരുന്നാളാവുമ്പ തന്നെ ഉള്ളൂ ഇനിപ്പോ സ്കൂള് തൊറന്നാല് നിക്കാൻ വരവൊക്കെ കണ- ആ
ആഹ് ആഹ്
അത് കഴിയാൻ പോകുവാ ഇനി സ്കൂള് തൊറന്നാല് - സ്കൂളും മദ്രസും സ്കൂൾ ഇല്ലാത്ത ദിവസം മദ്രസ ഒഴിവ്ണ്ടാകൂല മദസ ഇല്ലാത്ത ദിവസം സ് സ്‌കൂളിന് ഒളിവുണ്ടാവൂല അങ്ങനെ
മ് പെരുന്നാളിന്നും കൂടേ ഉള്ളോ
ആഹ് ഒ ഇന്നും
മ്
നമ്മള് മദ്രസ തുറക്കണ വരെ ഒരു ഓരോ ആഘോഷങ്ങളായിട്ട് ഇങ്ങനെ കഴിച്ച് കൂട്ടും
മ് ഹ് മ് എനിക്ക് വല്തായിട്ട് അറിയത്തില്ല ഈ ഫോണിലൊക്കെ കാണുന്ന
ആഹ് കാര്യായിട്ട് ഇപ്പ ഞമ്മള് ഒന്നാ മത്തേ രണ്ടാമത്തേ ദിവസം തന്നെ പിന്നെ നമ്മള് എവുടുക്കേലും പോവലും വീട്ടില് ഒരുമിച്ചിട്ടുള്ള നൃത്തം അങ്ങനെയൊക്കെയുള്ള ആ ഒരു എൻജോയ്മെന്റ്
പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങള് എന്താ ചായക്കെന്താ എന്താ സ്പെഷ്യൽ ഇണ്ടാക്കണ്
ചായക്ക് സ്പെഷ്യലൊന്നും ആക്കിയില്ല ചായ കൂടി അങ്ങനെ വഴ പണിയൊക്കെ ആയത് കൊണ്ട് മാത്രം ചായയും കാപ്പിയൊക്കെ വല്ലോം ഇട്ട് കുടിക്കും ഇവിടെ ചായ കുടി അങ്ങനെ ഇല്ല ആർക്കും പിന്നെ വൈകിട്ട് എന്തെങ്കിലും മോൻ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും സ്നാക്സ് കൊക്കെ ആക്കീട്ട് വെക്കും ആളങ്ങനെ ഒരുവിധപെട്ടതൊന്നും അങ്ങനെ കഴിക്കില്ല അപ്പം എന്തെങ്കിലൊക്ക ഏറ്റും റെഡിയാക്കിട്ട് ഫ്രൂട്ട്സെക്കഎന്തേ കഴിക്കാണ്ടിരുന്ന ആ അതെ വേറെ ഫ്രൂട്ട്സ് എന്തെങ്കിലൊക്കെ ഒണ്ടെങ്കി ജ്യൂസെക്ക അടിച്ചു വെക്ക അതൊക്കെ കുടിക്കത്തൊള്ളാള് അല്ലാതെ നമ്മള് എന്തെങ്കിലും പഴംപൊരി അങ്ങനൊള്ളന്നും ആക്കിയതാ അതൊന്നും കഴിക്കത്തില്ല ഇവിടെ എന്റെ ചേട്ടന്റെ അമ്മയ്ക്ക് കടയുണ്ട് ചായക്കടേ ചായയും കടികളും ഒക്കെ ഉള്ളേ അപ്പം അവിടെ അ വൈകിട്ട് എല്ലാം കാണും എത്തി കേ ഈ വാഴക്കപ്പവും കേക്ക് അങ്ങനൊള്ള എ എല്ലാം വൈകിട്ട് കാണും വട ഉഴുന്നുവട അ അപ്പം വൈകീട്ട് അവിടുന്ന് ചൂടോടെ കൊണ്ട് വന്നാലും അങ്ങനെ കഴിക്കത്തൊന്നുല്ല
പിന്നെ എന്തേലും ജൂസൊക്കെ അടിച്ചു ഒഴിയ്ക്കും
ആ ആ പിന്നെ ആ സ്കൂള് നേരത്തെ തൊറക്കാണ്പ്പിഞ്ഞി മദ്രാസ രണ്ടാം തീ പെരുന്നാള് കഴിഞ്ഞിട്ടുള്ള തൊറക്കൽന് രണ്ടാം തീ തൊറക്കും
അ ആ
അയിന്റെ കൂടെ തന്നെ സ്കൂളും തൊറക്കും ഇനി തെരക്കെന്നെ. ഇന്ന്‌ രാവിലെ സ്‌ കൂൾ മദ്രസേൽകാക്കാനുള്ള തെരക്ക് അത് കഴിഞ്ഞ് വരുമ്പൾക്ക് സ് കൂളിൽക്ക് കൊണ്ടോവാനുള്ള സാധനങ്ങൾ റെ ഡിയാക്കല്
ആ ആ
ദേ തെരക്കാ
ഉം ഇവിടെ മോന് എട്ടാം തീയതിയേ തൊറക്കത്തുള്ളൂ അതുകൊണ്ട് ഇച്ചിരേക്ക കൊറച്ച്ദിവസം നമുക്കു കിട്ടും
ആ കൊറച്ചിവസം കൂടെ കിട്ടുവല്ലോല്ലേ അത് കൊഴപ്പില്ല പിന്നെ എന്തൊക്കെ വേറെ വിശേഷങ്ങള്
വേറെ വിശേഷങ്ങള് എന്തുവാ ഇവിടെ കല്യാണോക്ക ഒണ്ട് നാള പിന്നെ വൈകിട്ട് റിസപ്ഷന്റെ പരിപാടിയൊണ്ട് അപ്പൊ അവിടെ പോണയിന് ഇത് അടുത്തന്നെ നാളെ ഇവിടെ അം അട് ത്ത അമ്പലത്തിൽ വെച്ചിട്ടാ കല്യാണായത്
അഹ് ശെരി ആ അതിന്റെ റിസെപ്ഷൻ വേറുണ്ടാവും അ ന്നലെ ഇപ്പൊ ഒരുവിധം എല്ലാരും അങ്ങനെയണേല്ലോ ചെ ചെയ്യ്ണത്
അത് ഇവിടങ്ങളിൽ ആ ഇവിടങ്ങളിൽ അങ്ങനെയാണ് നമ്മൾ തലേ ദിവസം റിസപ്ഷൻ പിന്നെ പിറ്റേ ദിവസം കല്യാണം മിക്കവാറും അമ്പലങ്ങളിൽ വെച്ചായിരിക്കും കല്യാണം
ഉം ഉം
അമ്പലങ്ങളിൽ വെച്ച് കല്യാണം അപ്പൊ അവിടെന്ന് തന്നെ അമ്പലത്തിലെക്കാം മ്പയാ എന്തായാലും കല്യാണത്തിനായാലും ദിവസം സദ്യയാണല്ലോ വെജ് സ സദ്യയാണല്ലോ കൊടുക്കുന്നത് തലേ ദിവസം നോൺ വെജ് ഐ റ്റംസ് വെച്ചിട്ടുള്ള
ആ ആഹ് ഉം
അതിന് ഉണ്ട് വൈകിട്ട് ഇന്നിപ്പം മഴ ആയത് കൊണ്ടാണ് ഇങ്ങനെ എല്ലാം മടിക്കുന്നത് വെളി ള്ളോട്ട് എറങ്ങാൻ ഭയങ്കര മടിയ ഇവിടെ പിന്നെ ഞങ്ങൾ ഇച്ചിരി കൊറച്ച് കിഴക്കോട്ടാ ഉള്ളിലോട്ടാ വീട് അപ്പൊ ഇവിടെ വെള്ളൊക്കെ ഇനി പോവാനൊക്കെ ബുദ്ധിമുട്ടാ റോഡ് ഫുള്ള് വെള്ളം കേറി നെറയും
ആഹ്
ആ ഓടയില്ല നമുക്ക് ഇവിടെ കൊറച്ചപ്പറത്ത് മാറിയ അപ്പൊ ഈ വെള്ളം എല്ലാം പയ്യെ ഒഴുകി ഓടയിലോട്ട് പോകത്തൊള്ളൂ ഉം അതുകൊണ്ട് മഴ വന്നു കഴിഞ്ഞാ ഇവിടം ഇന്റർലോക്ക് വരെ വെള്ളം മുങ്ങും
ആഹ് ആഹ് വള്ളം കേറുന്ന സ്ഥലാവുല്ലേ
വെ കടലും കായലും ഒക്കെ അടു ക്കണ്ട് പക്ഷെ കൊറച്ച് സമയം എടുക്കു പോകാൻ കടല്ലോട്ടും പോകത്തില്ല കായലൊട്ടൊഴുകി പോവും അത് ഒരു ഒന്ന് ഒന്ന് രണ്ട് മണിക്കൂർ എടുക്കും അത് വരെ നല്ല മഴ പെയ്യുവാണെങ്കി നല്ലരീതിക്ക് വെള്ളം പൊങ്ങും.
ആഹ് പിന്നെ ഉംന്നായിക്കോട്ടെ ഞാവിളിക്കെണ്ട് ആഹ് ആയിക്കോട്ടെ
ഉമ്മാക്ക് ജോലിയെ